ആഹ് ആഹ് ശെരി ശെരി എന്തായി ഫുഡൊക്കെ കഴിച്ചാ
ഓ ഫുഡ് കഴിച്ചു ഒരുപാട് സമയായില്ലേ പത്തെരെ ഒക്കെ ആയി ആഹ് ഇല്ലില്ല കിടന്നിട്ടില്ല കിടക്കാനായിട്ടില്ല കുറച്ചും കൂടെ പനി ഉണ്ട് ആട് ക്കളേല് കുറച്ച് പണി ഉണ്ടാവല്ലോ നമുക്ക് രാത്രിക്ക് തന്നെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടില്ല ഞാന് ഇന്ക്ക് ഉമ്മ അവിടുന്ന് ചക്ക തന്നിരുന്നു അപ്പോ ആ ചക്ക നാളെക്കാണെങ്കി അത് പഴുക്കുണ്ടാവും ഇവിടെ ഇവിടെ എല്ലാവർക്കും കൂട്ടാനിഷ്ടാണ്
അവ വള്ളി ഇരുന്നിട്ടുണ്ടാവും
ആഹ് അയിമല ഇരിക്കയാണ് ഇപ്പൊ പണി അതൊക്കെ കഴിഞ്ഞു അല്ലാത്തെക്കെ കഴിഞ്ഞു
ആഹ അതാ ശരിയാണ് ഇഷ്ടം എല്ലാർക്കും പണിയറ്റു പിന്നെ നമ്മ നമ്മളെ പണി നമ്മള തന്നെ ചെയ്യണ്ടേ അല്ലത്‌പ്പം
അത ഒരു ദിവസ മ്മ ചെയ്തിട്ടില്ല പറയാ എല്ലാവരുണ്ടാവും
ഹ ആഹ അത്‌ന്നെയാണ് അന്നെ ശരി അത് കഴിഞ്ഞാ ഫുഡഡ് കഴിക്കല കഴിഞ്ഞാ ആ അ ചക്ക അത് തറവാ ട്ട്ന്നെ താഴെ തന്നെ തൊട്ട് താഴെ തന്നെ വീട് അപ്പ അവിടെ ച ക്ക അവിടെ അപ്പുറത്തെ തൊടിയില് പണിക്കാരുണ്ടായിരുന്നു പ്പൊ അവര് കിട്ടുന്നതാണ് കുറേ മേലെയാണ് ഇടാണന്നും കിട്ട് കിട്ടൂല്ല ഞങ്ങൾ ഇനി പറിക്കാൻ ആളിനെവെച്ചിരിക്കുകയായിരുന്നു അപ്പോ അവര് തോ ട്ടിട്ട് കയറി പറിച്ചു തന്നതാണ് അപ്പന് പഴത്തല ഓ മക്കള് ആ കെടന്നു മക്കളൊക്കെ കെടന്നു പിന്നെ നേരത്തെ കെടന്നു അവിടെ കെടന്നിട്ടില്ലേ മക്കള സൗണ്ടൊക്കെ കേ ക്കുന്നുണ്ടല്ലോ
അവിടെ എല്ലാരും നടന്നാണ് ഞാനും എന്റെ മോള കൊണ്ട് ചെറിയള് ആറു മാസ ആയിട്ടുള്ളൂ
ആഹ ഓര് കൊങ്ങൂല ഓര്
ഓള് അല്ല ഓള്പ്പ എണീറ്റതാണ് ഏഴ് മണിക്ക് ഒരു വട്ടം എണീച്ചതാണ്
കഴിഞ്ഞോ ണന്നിട്ടുണ്ടോ ഇനിപ്പ ഓരും കൊണ്ട് ന മ്മളൊറങ്ങാന്നല്ലാ
ആഹ് ആഹ് അവര് ഇനി മ ഉറങ്ങിയവരെ പോയി തോണ്ടലും പിടിക്കലൊക്കെയാണ്
ആഹ് ശരിയണ്ട അയിന് അയിന് ഒരു ഉഷാറാവും ഓര് പകലങ്ങനെ ഉറങ്ങോ അല്ല പകലവരൊറങ്ങ്യാ നമുക്ക് സുഗാണ് നമ്മളെ പണിതീരണ്ടെ ഏയ് പകലൊറക്കില്ല ആഹ് ശരി അപ്പെന്തയ്യാ മുട്ടുത്തി ന് മുട്ടുത്തി എല്ലാട്ത്തെത്തും
ഇല്ല്യ മുട്ടുത്തല് തൊടങ്ങിട്ടില്ല ആഹ് ഞ് അഹ്
ആഹ് ആഹ് അയ് ശെരി ആഹ് ആഹ് പിന്നെ
അപ് അവരെ ട്ടാന്നെ ആ പെൺകുട്ടെന്നെ അവരവാ
ആഷ് ആഹ് അതന്നെ ഓര പിന്നാലെ ഒപ്പം നടക്കണ് കാരം ഓരൊർങ്ങണ സമയത്തല്ലെ നമ്മള പണികളൊക്കെ നടക്കുള്ളൂ അല്ലാത്തൊക്കെ അടു ബാക്കി എടു ക്കൊള്ളോ കുട്ടിനെ പിടിക്കാനൊക്കെ ആള്ണ്ടാവോ ഇല്ല്യല്ലേ
ഇല്ലല്ല്യ അതാണ് പ്രശ്
ഒര് ഒരു ഈ ഒരു കുട്ട്യന്നേ ഉള്ളു
അല്ലല്ല വേറെ രണ്ടാള്ണ്ട് മൂത്തൊര് രണ്ടാള്ണ്ട് രാവില ഒരുപാട്കാരം സ്കൂള് പോവൊള്ളൂ
ആഹ് അതന്നെ
മറ്റൊരെ പറഞ്ഞയക്ക ആ എട്ടരക്ക് പോവും അപ്പോത്തിനൊ ക്കാവും വേണം
ആഹ് ഏഹ് എട്ടരക്കൊക്കെ പോവൂലെ സ്കൂൾക്ക് ഫുഡൊക്കെ കൊണ്ടോണ്ടിവരോ അഹ് ശരി ആഹ് ഭക്ഷണൊക്കെ കൊണ്ടോണ്ടിവരോ അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാവോലോല്ലേ
ആഹ് ഇംഗ്ലീഷ് മീഡിയം ആഹ്
ആഹ് അഹ് ശരി ആ അല്ല അവ്ടെ അവരാണ് ഒമ്പതേക്കാലും ഒമ്പതെരെക്കെ ആവുമ്പഴ് തൊടങ്ങണ സ്കൂൾകാര് അല്ലാത്ത സാധാ സ്കൂള്ണ്ട് അയ് ശെരി ആഹ് ആഹ് മറ്റീനും അതെന്താച്ച
കടക്കും ചെയ്യും അവരങ്ങനങ്ങട്ടും ഇങ്ങട്ടും നടക്കുമ്പോ ആരു ഇല്ലാതാവുമ്പോ
ആഹ ഒറ്റ ഒറ്റക്കാവുമ്പആള് ആ എടുത്തോണ്ട് നടക്കണ്ട് ലേ
എവിടെ നമ്മളൊന്ന് കെടക്കാനാവുമ്പ ത്തെനും അവരോർ ക്കകയ്യും
അതങ്ങനതന്നെ ആഹ് അതണെ ഓര് ഒറങ്ങണ സമയത്ത് നമക്ക് വേഗം തീർ
കുളി ആ ഒന്ന് കെടക ആ ഒന്ന് കടക്കാ ന്ന് ജാര് കുമ്പോ ഓരോ ഒറകുല്ലേയിനു
മ്മ് അങ്ങനെ തന്നെ എല്ലാർക്കും അങ്ങനെ തന്നേണ് മക്കള്ങ്ങട് ഇപ്പൊക്കോന്നാ കൊറച്ചൊന്ന് വെൽതായപ്പഴേ ഒന്ന് ങ്ങട്ട് ഇതായതാണ് ഇൻക്കുണ്ട് മൂന്നാള് ഇന്റെ ചെറുതിന് വെല്ല്യ കുട്ടിയയി ഇൻ്റെ ചെർതിന് പത്ത് വയസായീണ്ട് പിന്നെ മൂത്തെയാള് ഡിഗ്രി ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തിട്ട്ണ്ട് പ്ലസ്ടു കഴിഞ്ഞു ഇപ്പോ രണ്ടാമ ആ ഇപ്രിവശ്യം പ്ല സ് ടു കഴിഞ്ഞു രണ്ടാമത്താള് പത്ത് പത്താം ക്ലാസ്സില് പഠി ക്കാണ് ഇപ്പൊ കുട്ട്യാള് എന്തൊരു അ ആ സുഖല്ല ഏ കുട്ടികള് ഓരാരു ഇതി ഇല്ല അമ്മക്ക അമ്മളെ പണിയായിട്ട് പ്പ ങ്ങനെ നടന്ന നീങ്ങാം ആ മൻസിലായിലെ പിന്നെ എന്താച്ചാല് ഓര് സ്കൂ പോയാപിന്നെ അമക് പണില്ലല്ലോ
മ്മ് പിന്നെഅമ്മള കയ്യ് പോണേ കിട്ടൂല പാടായിക്കത്
ആ ആ ശരിയാണ് മ്മ്
ഹസ്ബൻ്റ് നാട്ട് തന്നെ
ഓ ണ്ടേ ഓര് നട നാട്ടിലാ ഓര് കൂലിപ്പണിയാണ് മ്മ് ഇവടെ നിങ്ങൾത്ണ്ടാ ഇല്ലേ ആ ശരി മ്മ് സ്കൂള് അട്ത്താണോ
ആ വെടെ ഞങ്ങളട്ത്തന്നെ വണ്ടീ വരും വണ്ടി വരും
ആഹ് ശരി ആ വണ്ടി ണ്ടിക്ക് പോവുലെ മ്മ് മഴണ്ടോ നിങ്ങക്കവടെയൊക്കെ
ഇന്ന് രാവിൽ നല്ലൊരിഢിയെട്ടി രാവിലെ സ്കൂള് ആ സ്കൂള് പോണ ടൈമില് മഴൊന്നും ഇല്ലേയിര്ന്ന് ഒരു പത്തുമണി ആയീണ്ടായീനി നല്ല കാറ്റും മയിം മണിന്റെ ശേഷം നല്ല വെയില് പിന്നെ ഏ രാവിൽത്തെ അതേ വൈകുന്നേരം നാല് മണി ആയപ്പോ
അതെ ആ ആ സ്കൂള് വിടുന്ന സമയം ആയപ്പ ഇന്ന് ഇവിടെ ഞങ്ങൾക്കൊക്കെന്ന് വെച്ചാല് രാവിലെ രാവിലെ കൊഴപ്പില്ല പത്തുമണി ആയപ്പോ തൊടങ്ങിയതാണ് പക്ഷെ പെയ്തിട്ടില്ലട്ടാ മഴ മഴ പെയ്തിട്ടില്ല നല്ല മഴക്കാറില് മൂടി
ഇടെ നല്ല വ നല്ലൊരു ഇടി വെട്ടിയേം ചെയ്ത്
ആ അത് ശരി ആഹ് ഇടി ഉം ഇടീന്റെ സൗണ്ട്ല്ലായിനു ഇടിന്റെ സൗണ്ട് ഇല്ലാത്തത്
ടൈമൊക്കെ മയേണ്ടായിരുന്ന് ഭയങ്കര ഇടങ്ങേ
ഉം പോട് ആ നീ വരുന്ന സമയത്തെ
ഉ പോകുമ്പോ നനഞ്ഞിട്ടുണ്ടേ അവരവിടെ ഇരിക്കുമ്പോളൊക്കെ ബുദ്ധിമുട്ടാണ്
ഉ നടന്നു പോണ കുട്ടികൾക്കാണ് ഏറ്റവും പ്രയാസം എന്ന് വെച്ചാല് ഒരാ അത് നനഞ്ഞു ഒരടി വെള്ളത്തില് വെള്ളം ഏയ്‌ക്കൂടെ പോണ്ച്ചാ അത്ക്കൂടെ ഓല് നട
ആഹ് നടന്നു പോണോലാണെൽ പിന്നെ പറയും വാണ്ട
ആഹ് തട്ടിത്തെറുപ്പി ച്ച് രാവിലെ മദ്രസേ പോവുമ്പോ മദ്രസ്ക്കിട്ട മഴക്കാലാണെങ്കി മതി കുട്ടിയള് പാൻ്റിട്ടൊടുക്കാൻ പ അല്ലെങ്കിലും മദ്രസ്സ്ക്കിട്ട ഡ്രസ്സ്‌ സ്കൂൾക്കിട്ടു കൊടുക്കലില്ല, എന്നാലും ചെലേ സമയം ഈ മഴക്കാല ഒണങ്ങി കിട്ടൂല, അപ്പൊ ഒന്ന് ഷർട്ടൊക്കെ ഇടാനാച്ച്, പാന്റ് തൊടാൻ പറ്റൂല, നനഞ്ഞ്
അത് ഒറപ്പായിട്ടും ഓലെരപ്പാക്കീട്ടെ വരൊള്ളു
അ അതാണ് ഓൽക്കിഷ്ടാ അയ്ന് അപ്പഴാ ഫ്രീ ആയിട്ട് ഓല് പൊറത്തിറങ്ങണത് മറ്റ പിടിച്ചക്കല്ലേ മഴയ്താ പുറത്ത് പുറത്ത്ക്കറങ്ങാനയ്ക്കൂല വെയിലാണെങ്കിലും അവര് പുറത്ത്ക്കറങ്ങാന സമ്മയ്
എങ്ങനെ ആയാലും അവർക്ക് കുഴപ്പം തന്നെ നമ്മക്ക് നമ്മളെ വായക്ക് ഒരു സുഖം ഉൺണ്ടാവൂല എന്തെങ്കിലും ഒന്ന് അവരോട് പറഞ്ഞോണ്ട്ക്കണ്ടേരും വെയില് വെയിലയ വെയിലൊള്ളൽ മഴായ മഴഒള്ളല്
അതന്നെ രണ്ടായലും ഒരോട് നമ്മ ക്ക് പറയാണ്ടാവും പിന്നെ ഓല് അപ്പൊ ഓൽക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രം ആ മദ്രസ്സ പോണ സമയം സ്കൂൾക്കു പോണ സമയത്തക്ക് ഇപ്പൊ നടന്നിട്ടാ പോക
ത്ത് ഇന്നത്തെ സ്കൂളും
ആഹ് അങ്ങനെയാവു മ്പഴ് ഇതാണ് നല്ല ഫ്രീ ആയിട്ട് വെര് ല്ലേ ഓല് അല്ല ജോളിയായിട്ട് നോക്കീട്ട് വരാണ് പിച്ച് ചെളി മണ്ണൊക് കാക്കി മറ്റേ ആദ്യക്കെ ഇപ്പം പിന്നെ ഇവടെ തൊട്ടടുത്താണ്, എനിക്ക് സ്കൂൾ, ആ സ്കൂള് ഇവിടെ അടുത്താണ്, അതോണ്ട്പ്പൊ നടന്നിട്ടാണ് പോവാ, മറ്റേ കഴിഞ്ഞ പ്രാവശ്യയൊക്കെന്ന് വെച് സാല് വണ്ടി ക്കെയിരുന്നു വിട്ടിരുന്നത്, പിന്നെ സാധാ സ്കൂളാണ്. ആ ആ രണ്ടാളൊരോട് താണ് ത്തിക്ക്ന്നത് അപ്പം സാധ ആ വല്യ ഹൈസ്കൂൾ ഹൈസ്കൂൾ വരെ ഇണ്ട് കെജി തൊട്ട് ഹൈസ്കൂൾ വരെ ഇണ്ട് അവ്ടെ പിന്നെ അയ് കഴിഞ്ഞ് പ്ലസ് വണ്ണും പ്ലസ്ടുനെയിനി നമ്മൾ പിന്നെ വെറെ ഒര് സ് കൂട്ടി നോക്കിയാ മതി
ആ ആ ആ പത്ത് വരേണ്ടെതായാലും പോയത്മുതൽ പത്തരേണ്ട് പോയി കിട്ട്യാല് അങ്ങട്ടും ഇങ്ങട്ടും മാറ്റി ചേർത്ത്ണെന് കൊറെ ആ ക്കണം മറ്റെയ് ഇങ്ങനെ കൊറെ അങ്ങട്ട് പറിം ചെലോരൊ പിന്നെ നാല് വരെ ഒരോട് ത്ത് പഠിപ്പിച്ച് പിന്നെ ഏഴ് വെരെ ഒരോട്ത്ത് അത് കഴിഞ്ഞ് പത്ത് വെരെ അവരോട് ത്ത്
ഉം ഇ സൗകര്യം ഇല്ലാത്ത് ക്കെ അത് പ്രശ്നാണ് ഓൽ മാറ്റി ചേർക്കല് നിർബന്ധായി അല്ലാത്തവർക്ക് കുഴപ്പില്ലല്ലോ അടുത്തൊല്ലം പക്ഷ ചില കുള് പറ്റൂല നീ അവിടെ പഠിപ്പ് മോശ അങ്ങനെയാവും ഏ
ഫുഡ് എന്തായ്രുന്നെ
ഫുഡാ ഫുഡ്‌ ഉണ്ടാ രാത്രിയിന് ചോറ് കഴിക്കും ഹസ്ബൻഡിന് ചപ്പാത്തി വേണം പക്ഷെ എന്നും എനിക്ക് അവിടെ ചെറിയ പരിപാടി ഇണ്ട്ന്ന് പറ വേണ്ടാന്നു പറഞ്ഞു ചോറന്നെ കഴിക്കുക ചോറൊക്കെ മക്കള് സ്കൂളി പോയി ആ ചോറന്നെ ചപ്പാത്തി ഒരിക്കെ മാത്രമേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുട്ടാ പക്ഷെ മക്കൾക്ക് ഇഷ്ടമാണ് ചപ്പാത്തി പക്ഷെ ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ നിക്കില്ല ഇന്ന് എല്ലാർക്കും ചപ്പാത്തി ഉണ്ടാക്ക
എന്തോരോ ഇവിടൊക്കെ അങ്ങെനെ തന്നെയാണ് ചപ്പാത്തി ഇഷ്ടമാണ് ഇന്ന് ഞാനും പത്തിരി ഉണ്ടാക്കി ആരെ നോമ്പേ
ആഹ ആഹ ശരിയാണ് ഇന്ന് പറഞ്ഞപ്പോലെ തന്നെ നോമ്പുണ്ടല്ലോ അല്ലെ
ഇവനെ പ്രസവം കാര്യായിട്ട്
ഒരുപാട് ഉണ്ടാകും പോയ
ആ ഫുള്ള് ഒഴിവാക്കിയത് പോയതല്ല
ആഹ
ഒഴിവാക്കിയത് ഫുള്ളായിട്ടുണ്ട് ഇപ്പ നാളെ ദുൽഹജിൽ നോറ്റിപ്പോ
ഇപ്പോ അല്ല ഇപ്പൊ മഴയിങ്ങ പെയ്യാണെങ്കി
ആ പിന്നെപ്പോ ഇവർക്ക് ഫുഡ് കൊട്ക്കല് തൊടങ്ങിയ തൊണ്ട് നേരത്തിന് നേരം പർഞ്ഞ് കൊട്ക്ക് ണോണ്ട് പിന്നെ അത്ര വല്യ കൊഴപ്പല്ല
ഡും കൊട്ക്കലൊട്ങ്ങ്യാ പിന്നെ കൊഴപ്പല്ല എന്താ കൊട്ക്കാ രാഗ്യോ കു കു കുറുക്കി കൊടുക്കും ആ ശെരി ആ കഴിക്കോ അപ്പ കഴിക്ക്ണ്ടാവും തൊടക്കത്തിലൊക്കെ ഓല് കയിക്കും
അവരായിട്ട് തീരെ പോവൂല ആ പിന്നെ ഈന്തപ്പഴം ഇട്ടിട്ട് കൊടുക്കും വരഗ്ണേല് അപ്പ പിന്നെ കൊഴപ്പല്ല മധരത്തിന് മറ്റേ വേറോന്നുടൂല
അ ശരി
പിന്നെ പൊടി കൊട്ത്തോളാം
ആ ആ കുന്നും പഴം അത് നിങ്ങള് വീട്ട അഅ് വാങ്ങി കൊട്ക്കേ അതോ
ആദ്യത്തിലൊക്കെ ഞാനി ണ്ടാ കേക്കേ ര്നു ഇപ്പൊ കൊർച്ചല്ലേ വാങ്ങ്യോക്കണം
അഅ് ശെരി ആ ആ പിന്നെ വേറെന്താന്നാല് ന്ന ശെ ഓഐക്കോട്ടന്നാ ശെരി ഓ ഓക്കേ ഓക്കേ